ഹലോ
ഹലോ
നമസ്കാരം
ഹലോ നമസ്കാരം
കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു എന്ത വിശേഷം
സുഖായിട്ട് പോണു
ഉം ഉം എന്താണ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ്
ക്ലിയറാണോ സൗണ്ട്
ആഹ് ക്ലിയറ് കുറച്ച്കൂടി ഒന്നാക്കിയാൽ കുറച്ചും കൂടി ഒന്ന് കേൾക്കും സൗണ്ട് കുറച്ച് ഒരു കുറവാ
എന്താ അറിയില്ല ഫോണിന്റെ പ്രശ്നണോ എന്താണോ അറിയത്തില്ല
ആഹ്
നമ്മളും കാണാൻ ക്ലിയർ ഇല്ല സൗണ്ട് ക്ലിയർല്ലാന്ന് പറയുന്നു
ആഹ്
എന്താണ് സുഖായിട്ട് പോകുന്നു
എന്താ ചോറും കറിയക്
എന്തായി കുട്ടികളൊക്കെ സ്കൂളി പോയോ ചോറും കറി ഒക്കെ ആവുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ
ഓഹ് പോയി അവര് പോയി കഴിഞ്ഞാ പിന്നെ ഒന്ന് ഫ്രീ ആണല്ലോ
ഉം ഉം
അവര് പോകുമ്പോക്കെ ഇവിടെ ഒരു തിരക്കായിരിക്കും പിന്നെ അവര് പോയി കഴിഞ്ഞാ തിരക് ക്കൊക്കെ കഴിയും അപ്പോത്തേന് തന്നെ ചോറും കറിയൊക്കെ ആവണം
ഉം ഉം ഒക്കെ തിരക്കായിട്ടുള്ള ഇതാണല്ലെ എല്ലാരും ചോറ് കൊണ്ടോയല്ലോ മക്കള്
ആഹ് ചോറ്കൊണ്ടോകല നഴ്സറീക്ക്‌ ഉള്ളതാ അപ്പ അതിന് ചോറ് കൊണ്ടോണം
ആഹ് ആഹ്
സ്കൂളിലക്കെ ആയാൽ പിന്നെ അവിടുന്ന് ചോറുണ്ടാവകുവല്ലോ.
ഉം ഉം
നല്ല ചോറും സാമ്പാറു കറിം ഉപ്പേരി ഒക്കെ എല്ലാ സാധനവും ഉണ്ടാവും ഇസ്കൂളി ആയ
ആഹ് അപ്പൊ സ്കൂളൊക്കെ ഉഷാറാണ് പണ്ടത്തെ മാതിരിയൊന്നുവല്ലല്ലോ
ഉം ഓല്ക്ക് പിന്നെ പത്തു മണി ആകുമ്പോ ഒരു കഞ്ഞി കൊടുക്കൂല് അവിടന്ന്.
ആഹ് ആഹ്
കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ചായും ബിസ്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്
മം മം
പിന്നെ നമ്മള് കൊടുത്തയക്കുന്ന ചോറ് ഉച്ചക്ക്
മം മം ഇപ്പൊ സ്കൂളിലായാലുക്കെ ഉഷാറാണല്ലോ ഗവണ്മെന്റ് സ്കൂളിൽ പഠിക്കായലും. നല്ല ഫുഡാണ്. പണ്ടൊക്കെ ആയിരുന്നു കഞ്ഞിയും പയറും അയില് എന്തൊക്കോ ജന്തുക്കളുണ്ടെന്നും കല്ലണ്ടന്നൊക്കെ പറയല് ഇപ്പൊക്കെ ഉഷാറാണ്.
ആഹ് ഇപ്പൊ സാമ്പാറൊക്കെയ ആണല്ലേ.
മം സാമ്പാർ
സാമ്പാർ തൈര്
ഉം ഇന്നിപ്പോന്ന നല്ല എന്താ ടൊമാറ്റോ റൈസാണ്. അല്ലെ മന്തി ഇണ്ടാവും കബ്സ ഇണ്ടാവും അതോക്കെണ്ടാവും. ഇപ്പൊക്കെ ഉഷാറാ. നെയ്ച്ചോറണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറി ഇണ്ടാവും.
പത്ത് മണിക്ക് കഞ്ഞി ചമ്മന്തി ചമ്മന്തി ഇണ്ടായിരുന്നല്ലോ ഇപ്പ ഇണ്ടാല്
ഇല്ലലല്ല പത്ത് മണിക്കില്ല. അത് ഇനി നമ്മൾ പറഞ്ഞാല് അതെ കുട്ടികൾക്ക് മദ്രസ് വിട്ടഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയാത്ത കുട്ടിളൊക്കെ ഇണ്ടാവുല്ലോ വന്ന് സമയല്ലാത്തോല്
ആഹ് ആഹ്. അങ്ങനതോല്ക്കുള്ളതാ?
ആഹ് അങ്ങനത്തെ കുട്ടിയക്ക് ഓല് അവിടുന്ന് സ്റ്റാഫിൻ്റെ വകയായിട്ട്
ആഹ്
ഓല് വെച്ച് കൊടുക്കുന്നുണ്ട്. അയിനി പറയാൻ നമ്മള് ആദ്യം പറയണം. ഇങ്ങനെ കുടിക്കാൻ കഴിയാത്ത കു വീട്ടിൽന്ന് കുടിച്ച് വരാൻ പറ്റാത്ത കുട്ടികളാണ് ന്നൊക്കെ
ആഹ്
അങ്ങനെയൊക്കെ പറഞ്ഞാല് ഓല്ക്ക് അവിടുന്ന് കൊടുക്കുന്നുണ്ട്
ആഹ്
അങ്ങനെ സ്റ്റാഫിൻ്റെ വകയായിട്ട് ഓല് കൊടുക്കലൊണ്ട്.
ഉം ഇക്കാലൊരു ഉപകാരമാണല്ലോല്ലേ കുട്ടികൾക്ക്. ഈ മദ്രാസ് വിട്ട് വീട്ടക്ക് കുറേ ദൂരെ പോണോൽക്കൊക്കെയാണ് ബുദ്ധിമുട്ട്
ആഹ് ആഹ് അങ്ങനതൊർകന്നേ അതൊക്കെയണ് നമ്മള് പറയണം ആദ്യ സ്കൂൾ പറഞ്ഞാല്
ഉം ഉം
ഇങ്ങളെ എടുത്തന്നെയാണോ നഴ്സറി
ആഹ് അടുത്തന്നെ നഴ്സറി വണ്ടിക്കൊന്നും പോണ്ട ന എന്നുപോണ ദൂരം ഒള്ളൂ.
ആഹ് ആഹ് നിങ്ങളന്നെ എനക്ക് ആക്കികൊടുക്കലാണോ. ഒറ്റക്ക് പോവോ
ആഹ് ഇബ്ട്ന്ന് കൊറേ കുട്ട്യേൾണ്ട്. അഹ് പ്പോ ഓല കൂട്ടത്തിലാണ്ട് പോവും.
ഉം ഉം. എടുത്തന്നായ് യാൽ നമ്മക്കൊരു സുഖാണ്.
ആഹ്. എര്ത്തൂണ്ട് പിന്നെ വിട്ടൊക്കെ എല്ലോട്ത്തുണ്ട്. പിന്നെ ഇപ്പൊ അടുത്തന്നായാ നമ്മക്ക് എപ്പളും പോയി കൊണ്ടരാനും കൊണ്ടോയാക്കാനൊക്കെ
ആഹ് ആഹ്.
എന്തെങ്കിലു ഒന്ന് ഇണ്ടെങ്കിലൊ ക്കെ നമ്മക്ക് വേം പോയി കൊണ്ടരാനൊക്കെ എളുപ്പാണല്ലോ അട്ത്ത്ള്ള നഴ്സറീലെന്നെ ചേർത്ത്യാല്.
ആഹ് ആഹ്. അങ്ങനെ സൗകര്യത്തിന് അടുത്തന്നെ ചേർത്തി. ഉം ഉം
അവര്ക്കൊരുപകാരാണ്. നമ്മക്കു അതന്നെ കുട്ട്യേക്കിഞ്ഞ് ഭക്ഷണം ഉച്ചക്ക് നമ്മക്ക് കൊട് ത്തയക്കാനൊന്നും ആയില്ലെങ്കിലൊന്ന് കൊണ്ടോയോട്ക്കും ചെയ്യാ.
ആഹ് ആഹ്.
ഉം. വീട്ട്ക്ക് വരാൻ കയ്യ്ണ കുട്ട്യേക്കാണെ വരേ. പിന്നെ റോഡ് വെലങ്ങുർഞ്ഞ് പോണം. ഇവട്ന്ന് റോഡൊന്ന്
ആഹ് ആഹ് മെയിൻറോ മ്മ്
ഉം ആഹ് ആഹ് മെയിൻറോഡാ.
ഉം ഉം. അപ്പൊപിന്നെ വണ്ടികളൊക്കെ എപ്പളും വര്നതാവൂല്ലെ.
ആഹ് വണ്ടികളൊക്കെ എപ്പളും വര്നാണ്. അപ്പം ചെറിയ മക്കളല്ലേ അപ്പോ ഓലങ്ങട്ടും ഇങ്ങട്ടും നോക്കിയാണ്ട് പോരാൻ പേട്യല്ലെ. അങ്ങട്ടോവുമ്പം ഞാനടാ ക്ക്യൊടുക്കും. ഇങ്ങട്ട് വരുമ്പോ പിന്നെ ട്ടീച്ചേഴ്സ് ഇങ്ങട്ട് ഇതാക്കി കൊട്ക്കും റോഡ് വെല്ങ്ങ് മുർച്ച് കൊട്ക്കും. അപ്പ പിന്നത് പോരും. എട്ത്തായ നല്ല സുഖാണ്. വിട്ടാവുമ്പളാ ഒക്ക വിഷയം.
എന്താണ് ങ്ങക്ക് ചോറും കറിയൊക്കായോ? ചോറും കറിയൊക്കെ ആയോ?
ആഹ് ചോറും കറിയൊക്കായി.
ആഹ് ആഹ്.
ചോറായി കറുമൂസക്കറി തേങ്ങര് ച്ച് വെച്ച്ണ് പയറും. ഉപ്പേരിണ്ട്, മീൻ വാങ്ങീല്ല. ചിക്കന്ണ്ട്. അപ്പൊ,
ആഹ് ആഹ്.
ചിക്കൻ പൊരിക്കാ വിയാര്ച്ച്.
ഉം ഉം. രാവിലെന്നെ ആവോല്ലോ ല്ലേ മോളെ പറഞ്ഞയ്ക്കാൻ ഇള്ളോണ്ട്.
ആഹ്. മക്കള് സ്കൂൾലും നഴ്സറീലൊക്കെ പോണത്ണ്ടായാ പിന്നെ രാവിലെന്നെ, ആ പണ്യൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങിന് നോക്കല്.
ആഹ് ആഹ്.
ഓല് പോവുമ്പളും തെര്ക്കാണല്ലോ രാവിൽത്തെ ചായ കുടി.
ഉം ഉം
ഓലെ കുളിം ഇല്ലൊക്കെ പാടെ കയ്യുമ്പോത്തിന്.
ഉം ഉം. ചെറിയ മോനെന്തായി ഒറങ്ങേ?
ആഹ് ചെർത് ഒർങ്ങാ. പ്പൊ രാവിലെ കുളിംകയ്ഞ്ഞ് എന്തെലൊക്കെ കുട്ച്ചാണ്ട് ഒറങ്ങും.
ഉം ഉം എന്താ ഓടിച്ചാടി നടക്കൊക്കെ ചെയ്യോ. ലോ.
ആഹ്.
ഓടിച്ചാടി നടക്കോന്നോയ്ച്ച.
ഓഹ് ഓൻ എല്ലോട്ത്തു നടക്കും എല്ലോട് ത്തും നട്ന്ന് എല്ലോട്ത്തും കേറി മർഞ്ഞ്
പിത്തനെക്കണ്ടോ ആഹ് ആഹ്. ആഹ് ആഹ് ഇന്നലെ ബർത്ത്ഡേയൊക്കെ ആഘോഷിച്ചോ.
ഉം ബർത്ത്ഡേ വല്ല്യാഘോഷ ഷങ്ങളൊന്നുല്ല ആഹ് ങ്ങള് കേക്ക് വാങ്ങിയോണ്ടന്നീനി ഓന്റെ ഇത്ത കേക്ക് വാങ്ങിയൊണ്ടന്നീന് അതൊന്ന് മുർച്ച്
ആഹ് ആഹ്.
ഒന്ന്താക്കി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയൊണ്ടന്നീനി അതൊക്കെ ഇട്ടാണ്ട്ന്ന്. കേക്ക് മുർച്ച് പരിപാടി ചെറ്തായിട്ട് ഞ്ഞമ്മള വീട്ടല്ള്ളോലന്നെ.
ആഹ് ആഹ്.
വേറേ
ആഹ് ആഹ്
ചെറുതായിട്ടൊര്.
ഉം ഉം ഓലൊരു സന്തോഷത്തിന് ലേ.
ആഹ്. അങ്ങനൊക്കെയാണ് രണ്ട് വയസ്സ്.
ആഹ് രണ്ടാമത്തെ ബർത്ത്ഡേയിരുന്നൂലേ ഉം ഉം.
വർത്താനം പറയല് ശെരിക്ക്ന് തൊടങ്ങീല്ല മെല്ലെ പറയും എല്ലാ കാര്യം നമ്മള് പറഞ്ഞതാ മാഷ നല്ലോ അങ്ങട് തിരില പറയുന്നതൊന്നും ആഹ് ഒന്നൊള്ളൂ.
ആഹ് ചെല മക്കള് നേരം വൈകിയേ ഇതൊക്കെ ആവുള്ളൊല്ലോ.
ആഹ് എല്ലാ പാ പറയൂ ഉപ്പാ ഉമ്മാന്നൊക്കെ അതൊക്കെ വിളിക്കു.
ഉം ഉം ഞമ്മളിങ്ങനെ കൂടെ പറഞ്ഞ് കൊടുക്കണം നല്ലോണം അവർക്ക് അപ് പ്പങ്ങട്ട്.
എല്ലം മൻസ്സിൽ. ലാവും എല്ലാ കാര്യം ഞമ്മള് പറഞ്ഞാ മനസിലാക നമ്മളെന്തെങ്കിലും വിൾച്ച് കാണിച്ചരാനും വിളിച്ച് കൊണ്ടോയി പറഞ്ഞര് രാനും ഓൻ പറഞ്ഞാ അമ്മക്കും മനസ്സിലാവും എന്തെങ്കിലൊക്കെ ഞമ്മള്. ഇതാവുമ്പൊ എപ്പളും നട്ക്കണോണ്ട് നമ്മക്ക് വേം മനസ്സിലാവും.
ഉം ഉം.
എല്ലാം കാണിച്ച് പറഞ്ഞാക്കി തരും.
ഉം ഉം.
ശെര്ക്ക്ന്ങട്ട് ഫുള്ളായിട്ടൊരു പറയല്തൊട്ങ്ങില്ല ഒരു. ഓരോന്നോരോന്നൊക്കങ്ങനെ കൊറേശെക്കങ്ങനെ പറയും.
ഉം ഉം. വേറെന്തൊക്കെയാണ്ന്നട്ട്.
വേറെന്താ അങ്ങനെ പോകുന്നു കുളിയൊക്കെ കഴിഞ്ഞോ.
ആഹ് കുളി കയ്ഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്ക ഇനിയും ഉണ്ട് ചെറുതായിട്ടൊക്കെ പണികള്ണ്ട്. ചിക്കാനും ദിനൊക്കെ ഉണ്ട്.
അലക്കാനങ്ങനെ വീട്ടിന്നന്നെ അലക്കലാ മിഷീനൊണ്ടോ പൊറത്തേക്ക് പോവോ
പൊറത്ത് ചെറുതൊക്കെ പൊറത്തുന്നലക്കും അല്ലാത്തൊക്കെ മിഷീനിലിടും. കുട്ടികളെ യൂനിഫോമും ഇതൊക്കെ നമ്മള് എത്രേ മിഷീൻലിട്ടാലും ആ കളറങ്ങട് വരില്ലല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ കല്ലുമ്മേലലക്കും.
അം
അല്ലാത്തൊക്കെ മിഷീനിലിടും പുതിയതാവുമ്പ നമ്മള് ഇടൂല പയേതൊക്ക ഇടും.
ആ
പിന്നെ ബെഡ്സീറ്റും പൊതപ്പും അതൊക്കെ തിരുമ്മാനൊരു സുഖാണ്. വാഷിങ്ങ്മെഷീനിലൊണ്ടായാല് ഇന്നിപ്പോ ഇവിടെ കരണ്ടില്ല അവോണ്ടുപിന്നെ തിരുമ്പാനൊന്നും നോക്കീലാ ഊം എന്തോ വർക്ക് നടക്കുന്നോണ്ട്.
ഉം
അതുകൊണ്ട് മെയിൻ ഓഫാക്കിട്ടാണ് രാവിലെ പറഞ്ഞീനി കറണ്ടു പോവുന്നന്ന്.
അത് നമ്മക്കൊണ്ടോ
ആ വെള്ളൊക്കെ അടിച്ചീന്. കറണ്ടു പോവുന്നറിഞ്ഞോണ്ട് വെള്ളം അടിച്ചെക്കും. അല്ല ഞമ്മക്ക് കെണറൊന്നുല്ല്യേ ആ രാവിലെ പോരാ കെണറൊന്നുല്ല്യ അപ്പൊ പിന്നെ വെള്ളം കരുതി വെക്കാഞ്ഞാ എടുത്തൊന്ന് മുക്കണെങ്കിലൊന്നും കെണറൊന്നുല്ലാ മുറ്റത്തൊന്നും.
ആഹ്
നമ്മക്ക് പൊഴവക്കിലൊര്. കെണറു കുത്തിയതാ എല്ലാരുംകൂടെ കൂടിയാണ്ട്.
ആ ആ
അപ്പൊ പിന്നെ അയ്ന് മോട്ടറ് വെക്കണാണ് അപ്പൊ ഞമ്മക്ക് പോയി മു ക്കാനൊന്നും പറ്റൂല്ലല്ലോ
ആഹ്.
ഓക്കെ